ഹലോ ഹലോ
കേക്കാവോ
ആ കേക്കാൻ കേക്ക ആ അ വേറെ ദാണ്ട് ഇവിടെ ഇരിക്കന്ന് നമ്മടെ അപ്പുറത്തെ വീട്ടീന്ന് രണ്ട് ചക്ക കൊണ്ടത്തന്ന്
ഓഓ
ആഹ് അന്നേരം വരിക്കച്ചക്കെ ഇല്ല വേവിച്ചില്ല ഇപ്പൊ എടുത്തോണ്ടോന്നിയാ വരിക്കച്ചക്കയാാ
ആഹ് ആഹ ആഹ
മോന് ഇഷ മക്കൾക്ക് ഇഷ്ടമായി വറക്കുന്നതെ ഉം അപ്പൊ
ഞങ്ങള ഇവിടെ കഴിഞ്ഞ ഒവസം ഞങ്ങക്ക് ഇവിടെ ചക്കൊന്നും ങ്ങനെ കിട്ടാനില്ല നമുക്ക് രണ്ട് പ്ലാവ് ഉണ്ടായിരുന്നപ്പോ പ്പം അത് നമ്മള് മുറിച്ചു കളഞ്ഞ് വീടിന്റെ മുകളിലേക്ക് നിക്കുവായിരുന്നേ ഇഷ്ടം പോലെ ചക്കയുണ്ടാ? പ്ലാവായിരുന്നു പക്ഷെ അത് വീടിന്റെ മേളിലേക് ആയത് കൊണ്ട് അവ് നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് പിന്നെ മുറി റിച്ച് കളഞ്ഞേ അത് പിന്നെ ഞങ്ങൾക്ക് കൂടെ ചക്കേന്ന് സാധനമേ കിട്ടാനില്ല അപ്പൊ വായിയോ അപ്പുറത്തെ വീട്ടിൽ അവര് ചക്ക വേറെ അത് പഴുത്തെ ചക്കായിരുന്നു അത് കൊണ്ടുവന്നേച് ഇവർക്ക് ഭയങ്കര ഇഷ്ട കുമ്പുൾ ണ്ടാക്കി കൊടുക്കണം
ആഹാ നമ്മള് ഈ വയണയിലെ വെച്ചോ?
ഇല വെച്ചിട്ട് അത് പിന്നെ കൊണ്ടുവന്ന് കൊറ കുറച്ചെടുത്ത് കുമ്പളും ഉണ്ടാക്കി പിന്നെ കുറച്ച് അരിഞ്ഞെടുത്ത് ഫ്രിഡ്ജിലും വെച്ചിരിക്കണ് റ്റോ എപ്പഴേലും ഇങ്ങനെ സമയൊക്കെ കിട്ടുമ്പോ ഉണ്ടാക്കാലോന്നോർത്ത്
ഞങ്ങളുടെ ഇവിടൊക്കെ ഇഷ്ടം പോലെ പ്ലാവ്ണ്ട് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും അല്ല
ആണല്ലേ
ഇപ്ര ആഹ് ഇഷ്ടം പോലെ ച ചക്കയ്ക്ക്‌ നമുക്ക് എങ്ങും പോണ്ട ഇഷ്ടം പോലുണ്ട്
ഓ നമുക്ക്‌ ഇവിടെ ഇല്ലന്നെ ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങക്ക് ഇല്ലാ സാനം ഈ പ്രാവശ്യം ഞങൾ കഴിച്ചിട്ടൂല്ല
ആനോ? യോ ഇവിടൊക്കെ അത് ഞങ്ങള് വേവിച്ച് ച്ച് മടുത്തിട്ട് വേണ്ടാന്നും പറഞ്ഞിട്ടേ
ഓഹോ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേനും ഉണ്ടോ ഉണ്ടോന്ന് ചക്കയുണ്ടോ ചക്കയുണ്ടോ ചോയിക്കെല്ലാരും പക്ഷെ എങ്ങും കിട്ടാനില്ല വല്ലപ്പോഴും ഒന്നൊക്കെ കിട്ടിയാലായി
ഷീറ്റിന്റെ മ നമ്മുടെ പെരക്കോട് ചേർന്നൊരുപ്ലാവ് ഉണ്ട് അപ്പ ഈ ഷീ വീട്ടിന്റെ മണ്ടയ്ക്കോട്ട്ആ ചക്ക വീണ് ഷീറ്റ് പൊട്ടുവെന്നും പറഞ്ഞ് കൊറെ ഇ
ആ ആ
ആ എന്നിട്ട് കൊറെ എല അച്ചിലെല്ലാം കോതി നിർത്തിയേക്കുവായിരുന്നു നമ്മുടെ പെരേടെ മണ്ടയ്ക്കോട്ട് കെടക്ക്ന്ന്
ഇവിടെ അങ്ങനൊയിരുന്നു ഷീറ്റിന്റെ മണ്ടക്കായിട്ട് ഈ ചക്കയെല്ലാം കൂടെ നിക്കുവായിരുന്നേ അപ്പം ഒരു ദിവസം ഇത് ഇങ്ങനെ ചക്കയുടെ ഭാരം കൂടിട്ട് ങ്ങനെ നമ്മുടെ വീടിന്റെ മണ്ടക്കയൊക്കെ നിൽക്കുവാ അപ്പൊ ഹാളില് നിർത്തി ഹാളി രണ്ട് വല്യ ചക്ക നിക്കുവാ അപ്പൊ ഞങ്ങൾക്ക് ഇത് ആ രണ്ടു മൂന്ന് പേരെകാണിച്ചിട്ട് ആരും ഇത് കേറിയിടാനായിട്ട് മുതിരുന്നില്ല കാരണംച്ചാൽ എല്ലാർക്കും പേടി കാരണം അത് എങ്ങനെ പറിച്ചെന്ന് പറഞ്ഞാലും ആ ചക്ക നമ്മള് വെട്ടുമ്പോ വീടിന്റെ മണ്ടക്ക് വീഴും
വീഴും
അങ്ങനെ ഞങ്ങള് പേ ച്ച് പിള്ളേരല്ലേ പുള്ളി വർക്കിന് പോകുമ്പോ അ ഇവിടെ ഞങ്ങള് തന്നെയല്ലേയുള്ളു ഞ ഒറക്കമില്ല പുള്ളിക്കും ടെൻഷൻ ആ അപ്പൊ എന്നോട് പറഞ്ഞു എന്നായാലും പൈസ കിട്ടിയില്ലേലും വേണ്ടു കേല നമുക്കത് പ ചോടോടെ വെട്ടാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ഒരാളെ കൊണ്ട കാണിച്ചപ്പൊ അവര് വെട്ടാന്ന് സമ്മതിച്ചു പക്ഷെ അവർക്കും ഭയങ്കര പേടിയായിരുന്നു അവരിങ്ങനെ ഇരുന്നിരുന്ന് എന്നായാലും വെട്ടുവാന്നും പറഞ്ഞ് വെട്ടി എന്നായാലും ആ ചക്ക അവര് പിന്നെ നോ ക്കിട്ട് വന്ന് കൊറേ നാള് കഴിഞ്ഞിട്ടാ വെട്ടാൻ വന്നത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമെ ചക്ക എങ്ങനെ നമ്മുടെ പിള്ളേറെ തലെലോട്ടോ നമ്മുടെ തലെലോട്ടോ ട്ടക്കെ വീണാലേ പേടിയല്ലേ അപ്പോം ഇങ്ങനെ ഇരുന്നിരിന്ന് എന്തായാലും ആ ചക്ക ഒണങ്ങിപ്പോയി അണ്ണാങ്കേറി കഴിച്ച് കഴിച്ച് അതെല്ലാം ഒണങ്ങി ഓരോ കുരുവും തോടും ഒക്കെ വി പൊറത്തോട്ട് വലിച്ചണ്ണാനിട്ട് അതങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ അവര് വന്ന് വെ
ഉം ഇവിടൊക്കെയാന്നെങ്കി ചെയ്
ധാനവായ
ഉം ഇവിടെ ക്കെയാനെ ചക്ക എടുത്തോണ്ട് പാൻ ആൾക്കാര് വരും
ആ ഹാ ആ ആ ആ ആ വണ്ടിയിലല്ലേ ആഹ ഇവിടെ അങ്ങനെ എടുത്തോണ്ട് പോവാനിട്ടുള്ള പ്ലാവൊന്നും ഇല്ല
ആഹ് അപ്പൊ നമ്മടെ ഇവിടക്കെ ഇഷ്ടം പോലെ പ്ലാവോള്ളോണ്ട് എല്ലാരും അങ്ങ് കൊടുക്കും പിന്നെ മൂന്നാല് ചക്കയെക്കെ നിർത്തിയേക്കും ആഹ് അങ്ങനെ
ഫ്രൂട്ട്സൊക്കെ ഒണ്ടോ
ഫ്രൂട്ട്സ് അങ്ങനെ ഫ്രൂട്ട്സായിട്ട് ഒന്നുവില്ല അപ്രത്ത് അനിയനൊക്കെ താമസി അവിടെ റെമ്പുട്ടാനൊണ്ട്
ഓ ഓ
പിന്നെ നമ്മള് ഈ കാന്താരി ഉണ്ടമോളക്
ആഹ് ഞങ്ങക്കും ഒണ്ട് അതക്കെ
ആഹ് പനിക്കൂർ ക്കാ പിന്നെ നമ്മളീ ആവി പിടിക്കുന്നെ ഒണ്ടല്ലോ കൊരംമ്പുല്ല് കാട്ടു തൊളസ് അങ്ങനെക്കെ ഒള്ളതൊക്കെ
ആ ഞങ്ങളിവിടെ അമ്മ ചെറിയ കൈ കിട്ടുന്നെല്ലാം കുഴിച്ചോക്കും പച്ചക്കറീ ചുമ്മാ കുഴിച്ചു വെക്കുന്നതാ പഷേ അത് നമുക്കൊരു കറിക്കുള്ളത് കിട്ടും ആ ഇപ്പൊ ഇവിടെ വെണ്ട ക്ക്യണ്ട്, കത്രിക്കോണ്ട് പയറ് നട്ടിട്ടൊണ്ട് പിന്നെ ന്നെ മുളക് ഐറ്റംസ് എല്ലാം ഉണ്ട് ചേന ചേമ്പ്
നമ്മുക്കേടാ ഒത്തിരി സ്ഥലം ഒന്നുമില്ല അപ്പൊ നമ്മുക്ക് ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ലോ ആ പിന്നെ ഈ നമ്മുടെ ഗ്രോബാഗ് ഉണ്ടല്ല ഗ്രോബാഗിനകത്ത് നമ്മള് ആ അതിനകത്ത് നമ്മൾ ഇഞ്ചിയൊക്കെ അങ്ങനെയൊക്കെ നട്ട് ഇഞ്ചിയും കാണ്ട അങ്ങനെയൊക്കെ ഉള്ളത് നട്ട് വെക്കും
ഓഹോ ഓോ ഞങ്ങ ഇവിടെ ഞമ്മക്ക് സ്ഥലം ഉണ്ട് പിന്നെ എന്നതാ പക്ഷെ എനിക്ക് ചെടിയോടും ഇങ്ങനെയൊക്കെ നടുന്നതിനോടും വലിയ താല്പര്യം ഇല്ലാത്ത ഒരു കൂട്ടത്തി
ആഹ നോ എനിക്ക് ചെടിയൊക്കെ ഭങ്ക ഞാൻ എവിടെ പോയാലും കമ്പൊക്കെ എടുത്തണ്ട വന്നടും ആഹ
എനിക്ക് താല്പര്യംല്ല ഞാൻ നടാനും മുതിരാറില്ല എനിക്ക് താല്പര്യം താല്പര്യം ഇല്ലാത്തോട് ഞാനത് ചെയ്യാറില്ല പക്ഷേ
ഉ ആഹ എനിക്ക് ഇലച്ചെടിയൊക്കെ ഇഷ്ടം നമ്മള് പൂ മക്കൊക്കെ ഉണ്ടാവുന്ന
ആഹ
അതൊക്കെ ഇപ്പൊ ഞാൻ നമ്മുടെ ഈ അഡീനന്ന് പറഞ്ഞൊരു ചെടിയുണ്ടല്ലോ
അടി ന ആഹ
അതിന്റെ കൊറെേ നമുക്ക് അരി കിട്ടുവായിരുന്നില്ല ഇച്ചിരി ഇച്ചിരി ഉള്ള നീ നീളത്തി നീളത്തിലായി് അരി അത് ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഇപ്പൊ പാകി അത് നിറച്ച്ങ്ങ് കിളിച്ച്
ഇവിടൊ ഇവിടെ അമ്മ അങ്ങനെ നാ അലയിലൊക്കെ പോകുമ്പ ചെടികൊണ്ടിരുന്ന നടുവേ പിന്നെ എന്താ വെച്ചാ ഒരു കാണാൻ നല്ല രീതിയിൽ അങ്ങനെ നാടി ന്നുമ ഇല്ല അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ ചുമ്മാ നടും അത്തുണ്ടാാവുകയും ചെയ്യും ആന്തോറൊക്കെ ഉണ്ട് ഇവിടെ ആന്തൊരുയം പിന്നെ ഈ ചിത്രശലവും വന്നിരിക്കുന്ന ചെടിയില്ലേ ആ അതൊക്കെ ഇഷ്ടം പോലുണ്ട് ഇവിടെ എ എപ്പോഴും ഭയങ്കര ചിത്രശലവും ഒക്കെ വരും അത്ൊരെണ്ണം കൊണ്ടേ വെച്ചത അത് പിന്നെ പൊട്ടിക്കള
അത് ഞാാനിങ്ങനെ ഫേസ്ബുക്കിൽങ്ങാണ്ടാ തോന്നി ഞാാനത്
ആ അത് നമ്മള ഇവിടെ എങ്ങാണ്ടന്ന് കൊണ്ടന്ന ഇങ്ങനെ ഒരു നട്ടത് ഇട്ട കഴിഞ്ഞപ്പോ തന്നെ അത് പിന്നെ കിളത്ത് പിന്നെ അത് ആ അത് അതിനകത്ത് എന്ത് ചെയ്യാൻ പകല് ഇഷ്ടം പോലെ ചിത്രശലഭം വരും
അന്നു ഉം
അപ്പൊ അതിങ്ങനെന്ന് ആ സൈ സില് പല ഇതില് വരും അപ്പ നമ്മള് ഒരെണ്ണം കൊണ്ട് നട്ട അതിപ്പ വിത്ത് വീണ് കിളിത്ത് കിളിത്ത് ഒത്തിരിയായി അപ്പ ഇഷ് ടംപോലെ ചിത്രശലഭം വരും പകല് അതിനൊരു കുരു ഉണ്ട് അതെ ആഹ് കുരു അവിതേൽ തന്നെ ഒരു പൂവ് ഉണ്ടാവും അപ്പൊ അതിന്റെ ആ പൂവ് ഉണ്ടായി കഴിഞ്ഞ് ഒരു കുരു ഉണ്ട് അതിനകത്ത് ആ കുരു ഉണങ്ങി കഴിയുമ്പോ അത് തന്നെ പൊട്ടും പൊട്ടിക്കഴിയുമ്പോ അവിടെയെല്ലാം വീഴും വീണ് കഴിയും തയ്യും കമ്പും വെക്കാം ആഹ് കമ്പും വെക്കാം ഈ ഇത് വേണ്ട എന്നാലും ഉണ്ടാവും അപ്പം അങ്ങനെ വീണ് ഇഷ്ടം പോലെയായി ആ ചെടിയുണ്ട് ഇഷ്ടംപോലെ പിന്നെ ചാമ്പയുണ്ട് പേരയുണ്ട്
ആന്നാ ആ ഇവിടെ എനിക്കൊരു പനിനീർ ചാമ്പയുണ്ട് ആഹ് പനിനിർ ച ചാമ്പ നമ്മള് കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂൾ അടക്കാറാകുമ്പോഴത്തേക്കാ അത് പൂക്കുന്നെ
ആഹ് അതെ അതെ അതെ അതാ മറ്റേ ആ ചുമല കളറില അല്ലേ നില
അല്ല ഇത് ചുമപ്പല്ല ഇത് പച്ച
ആയി അതല്ലേ ആ ഇതല്ലേ ഇങ്ങനെ ഈ ഈ രോമം പോലെ എന്നിട്ട് നിലത്ത് കിടക്കുന്നെ വിടർന്ന് കിടക്കുന്നെ
അല്ല അങ്ങനത്തെയല്ല അല്ലാത്ത നമ്മുടെ പേര ക്കാ ടെ കൂട്ടിരിക്കും ഇത്
ആണോ
ക്കായക്കായ് ആഹ് ലൈറ്റ് കളറാ പേരക്കായക്കായ് അത്ര ഒരെണ്ണം ആ പേരക്കാട അത്രേം ആകും
ആഹ് കുരു ഉള്ളതാണോ
ഏഹ്
കുരുവുള്ളതാണോ കുരു
ആഹ് കുരുവുണ്ട് വല്ല്യൊരു കുരുവായിരുന്നു ആഹ് അത് നമ്മള് ചുമ്മാതിട്ടാലും കിളിക്കും കേട്ടോ ആഹ് ഉണ്ടുണ്ട്
ങ്ങാന്ന് പറയുമ്പോ ഒരൊറ്റ സൈസേ ഉള്ളൂ മറ്റേ ഇങ്ങനെ ചൊ വട്ടത്തിരിക്ക്ന്നെ മേളിലോട്ടുള്ള ചെറുത് ഇപ്പ ഇങ്ങനെ നീളത്തിലുള്ള ചാമ്പയൊ യുണ്ടല്ലോ
ഉം ഞങ്ങടെ ഇവിടെ താഴെ അങ്ങനെ ആ ചുമല കളർ നല്ല ചുമപ്പായാലേ അ തിനൊരു ട്ടേസ്റ്റൊണ്ട് അല്ലാതെ നമ്മെടെ സാധ ചാമ്പ യുടെ കളറായ അതിനൊരു ടേസ് റ്റില്ല ഇപ്പറത്തെ വീട്ടിലെ ഞങ്ങടെങ് പിന്നെ പ
ഓഹോ ഹോ ആ നമ്മള് ആ ഒറ്റ ഒറ്റ ചാമ്പയെ കണ്ടിട്ടൊ ട്ടുള്ളു കഴിച്ചിട്ടുള്ളൂ അതോണ്ട് അറിയത്തില്ല നമ്മുടെ നാടൻ ചാമ്പയ്ക്ക
ആ ആ ഇത് നമ്മള് പൂത്ത് കഴിയുമ്പഴേ ഈ വിഷറുണ്ടല്ലേ വിഷറങ്ങ് ഇതിനക ത്തങ്ങ് കൂട് കൂട്ടിയാല് നമ്മക്കിതൊന്നും നല്ലതായിട്ട് കി ട്ടത്തില്ല ഈ വിശറെല്ലാം അങ്ങ് കൂട് കൂട്ടി അതെല്ലാം അങ്ങ് നശി ച്ചു പോവും പിന്നെ ഒന്നോ രണ്ടോ അ ങ്ങാണും കിട്ടത്തേ ഒള്ള്
ല്ലതൊക്കെ കഴിക്കാൻ പറ്റ് ത്തൊള്ളോ ഏതാ പറ്റ് ച്ചക്കറി ആണേലും നമ്മള് നട്ട്കഴിഞ്ഞാ നോക്കിയാലല്ലേ നമുക്ക് നല്ലത് കി ട്ടത്തുള്ളൂ അല്ലാതെ നമ്മള് വെറുതെ കൊണ്ടേ നട്ടേച്ച് നല്ല കാര്യമാണ് പക്ഷേ വെഷവില്ലാത്തൊക്കെ കഴി ക്കാലോ ആ കടയിന്നൊക്കെ വേടിക്കുന്ന എന്തൊരു വെഷാ കോവലൊക്കെ പിന്നെ ചുമ്മാ അങ്ങോട്ട് എറിഞ്ഞാ മതി
ആഹ്‌ ഞാനിവിടെ കോവല് നട്ടിട്ട് അമ്മടെ ഇവിടൊരു ഷീറ്റ് വെ വലിച്ചു കെട്ടിയിട്ടുണ്ട് കയ്യാലേടെ അടുത്താട്ട് അപ്പ അതിനകത്തോട്ട് പടത്തിയിട്ടുണ്ട് നമുക്കത ക്കെ ആകുമ്പം അങ്ങിത് പടന്ന് പോയ്ക്കോളുവല്ലോ ആ പടന്ന്
പിന്നെ കോവയ്ക്കാ ആയതുകൊണ്ട് നല്ലതാ തോരനും വെക്കുംല്ലേ കോവക്ക ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ
ഇല്ല ഉപ്പിലിട്ട് ഞാനിങ്ങനെരു വീ
ആഹ് ഭയങ്കര ടേസ്റ്റാ.
അതെ
ആഹ് കൊവയ്ക്കാ വെള്ളം ആഹ് വിനാഗിരിയില് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വിനാഗിരി ഒഴി വെള്ളത്തിനന്കത്തൊരു വിനാഗരി ഒഴിച്ചിട്ട് ഈ പ ച്ചമുളകും കീറിയിട്ട് കോവക്ക്യാ ഒന്ന് കീറിയിടണം ജസ്റ്റ് എന്ന് വെച്ചാ ഫുള്ള് കീറല്ലേ ഇങ്ങനൊ ഒരു വര വര ചിട്ട് ഇടണം പോറിടണം ആയിട്ട് ഈ വിനാഗിരി ഒഴി ച്ച് തിളച്ച വെള്ളത്തിലേക്ക് തണുത്തിട്ട് വിനാഗരി ഒഴിച്ച് ഇത് വിട്ട് മുളകും കൂടി ഇട്ട് കഴിഞ്ഞാ അടിപൊളി ഭയങ്കരടെസ്റ്റാ. ഞാനിങ്ങനെ ഫോണ് കണ്ടപ്പോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാ ആ ഞാ എന്റെ വീ ട്ട് ചെന്നപ്പോ ഞാ അവിടെ ഇങ്ങനെ കോവയ്ക്കാ തൂങ്ങി കിടന്നപ്പോ അവിടെ വെച്ച് ഞാനുണ്ടാക്കിയതാ അപ്പം രണ്ട് മൂന്ന് ദിവസത്തി നുള്ളിൽ കഴിക്കുകയും ചെയ്തു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു.
ആഹ് ആഹ് എന്നാ ശെരിയടാ വിളിക്കടാ ഉം ശരി